ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ
എന്തൊക്കെയണ്ട് സുഖല്ലേ ഹലോ
ആഹ് അതെ സുഖം തന്നെ ആടുക്കളെല് പണിയൊക്കെ ആയിരിക്കു അല്ലേ
ആഹ്
ജോലിയെല്ലാ ഒതുങ്ങിയാ
ഉം ഏഹ്
ജോലി ഒക്കെ കഴി ജോലി
കഴിഞ്ഞില്ല ഇതാ ആഹ് ഇടക്ക് റേഞ്ചില് പോണ്ട്
ഇല്ല ഞൻ ഇരിക്കുന്നു ഇപ്പൊ മീൻ മേടിച്ച കൊണ്ട് വന്ന അപ്പൊ അത് ചെയ്യും ഉം
ഏഹ് ഇവിടെ ഞാനൊന്നും ചിക്കനായിട്ടെ ഒരാളള്ളോ മടിയാണിത്
ഞായറാഴ്ച്ച
ആഹ്
ഉം എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള് കൊച്ചു കുട്ടികളാണ്
ആഹ് സുഖം ആകെ ഒന്നൊള്ളൂ അംഗനവാടില്ലാ
ഒരു മോളേ ഉള്ളോ കുഞ്ഞുമോളാ ഓ മോളോ മോനോ അങ്ങനവാടിയില് ആയതേ ഉള്ളൂ
ആഹ്
ഹസ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു
ഒരു ഡ്രൈവറാ ഓട്ടോയില് പോലെ
ആഹ് ആഹ് ആഹ് പിന്നെ
ആഹ്
ആഹ് എനിക്കൊരു മോള് മോള് മോള്
ആഹ് ആഹ്
മോള് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു
ആഹ് ആഹ് ആഹ്
മോള് പഠിക്കുവാ പഠിക്കുവാ ഓ
ഇവിടെ ല്ലെ ഹോസ്റ്റലി ആയിരിക്കൂലേ
ഹോസ്റ്റലിൽ അല്ല മോളെ വീട്ടിൽ നിന്ന് വീട്ടിൽന്ന് പോയിട്ട് വരുവാ ഗവൺമെന്റി കിട്ടിയതാ
ഏഹ് എടുത്തന്നാ ഏഹ് അത് സുഖായിലല്ലാ ആഹ്
പോയി വരി അതുകൊണ്ട്
ആഹ്
അല്ല ഒരുവിധം ഹോ ഒക്കെ നഴ്സ് ഒക്കെ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കല്
ആഹ് ഹോസ്റ്റല് ചെലവല്ലേ അതിനെക്കാട്ടില് ചെലവല്ലേ ഇത് നാലു വർഷം പഠിക്കുമ്പ ഞന് നാല് ലക്ഷം രൂപയാവും
ആഹ് അതാണ് മെറിറ്റില് കിട്ടിയാലും പൈസ ആവല്ലേ
ആഹ് ഹോസ്റ്റലിൽ കിട്ട്ന്നേല് പൈസയാവും
മം
അവക്ക് പ കൊഴപ്പ ഇല്ലായിരുന്നു ആ മാർക്ക് ഒള്ളത് കൊണ്ടേ ട്ട മർജിട്ടത ഉം എന്തോണ്ട് പിന്നെ വീട്ടിൽ വേറെ ആരുണ്ട് ഹസ്ബൻ്റ
കേക്കിന്നില്ല?
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ആഹ് ഇപ്പ കേക്കിണ്ണ്ട് ഇടക്കൊന്ന് മിസ്സ് ആവണ്ട്
ഏഹ്
ഇടക്കൊന്ന് മിസ്സവുന്നുണ്ട് പറയ
ആ ആ ഹസ്ബൻ്റ നിങ്ങള് രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വീട്ടില്.
ആ അങ്ങെ മൂന്നാൾക്കാരേള്ളൂ.
ആ ആഹ് വീട്ട അമ്മ, അത്ത, അമ്മ അമ്മ ഉമ്മയും ഒന്നും
ല്ല ഞങ്ങള് തറവാട് നിന്ന്ങ്ങോട്ട് മാറിണ്.
ഓഹ് ഹ് ഇങ്ങട്ട് മാറിയതാലേ?
ആഹ്
പിന്നെ പിന്നെ എനിക്ക്
ഏ
ഉമ്മായും കൂടെ ഉം രാവിലെ
അ പറയുണ്ടോ? എനിക്കൊന്നും കേൾക്കണില്ല. ഹ ഹ്
മ് മ് ചിക്കനും പിന്നെ ബിരിയാണി വെക്കുന്നോ അതോ ചോറോ?
ഏഹ് രാത്രിക്കൊക്ക് ചപ്പ പത്തിരി വേണം പറഞ്ഞു അപ്പൊ പിന്നെ അയ്ക്ക് പിന്നെ കോഴിക്കറി ആണല്ലോ നല്ലത് രിച്ചിട്ട്.
ഉച്ചക്ക് ചോറല്ലേ കൊടുക്കുന്നേ?
ക്ക ഉച്ചക്കെ ചേറാണ് രാത്രിക്കൊക്കെ ഒത്തിരി മതി ഇറന്നപ്പം പിന്നെ ആ
ആഹ് ഉം
പിന്നെ അങ്ങനെണ്ട
പിന്നെ എന്താ പറയാനാ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾണ്ട് ഹസ്ബൻ്റിന് സുഖം ഇല്ലാതെ കിടക്ക്യ. പിന്നെ വര
ഏഹ്
കേൾക്ക കട്ടാക്കല്ലേ നാല് മിനിറ്റ് ആയതേ ഉള്ളൂ.
ഉം ഹസ്ബൻ്റിന് എന്തു പറ്റി
പിന്നെ ഹസ്ബൻ്റിന് ഹാർട്ട്റ്റാക്ക് ആയിരുന്നു രണ്ട് പ്രാവശ്യം പക്ഷെ വന്നു പോയതാറിഞ്ഞില്ല. ചെയ്തോ പിന്നെ ബൈപ്പാസ് സർജറി ഒക്കെഴിഞ്ഞ് കിക്കുക
ഉം
ഉം മോള് ട്യൂഷൻ പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കും. അതാ റും
പിന്നെ പിന്നെന്ത്
എങ്ങനെ
ചിക്കന്റെ കറി വണ്ടെ അതോ ഈ്യ ഒരു കറി മതിയോ
എങ്ങനൊക്കെയല്ലോ ഒന്നും കൂടി.
ചിക്കന്റെ കൂടെ എന്തോ കറി വേറെ കറി
താളിപ്പ് താളിപ്പ് എന്തെ ഉണ്ടാക്കും
ചിക്കൻ മ
എന്റെറെ
കേൾക്കുന്നുണ്ടോ ബുദ്ധിമു എന്റെ കേൾക്കാൻ പറ്റുന്ന ടോ
റേഞ്ചിന്റെ ഇഷ്യു ഉണ്ടായിട്ടേ?
പിന്നെ എന്തൊക്കെയ വേറെ വിശേഷങ്ങൾ പറഞ്ഞുച്ചിരുന്നേരും കൂടെ പറ എന്തായാലും വില്ലേ ഇങ്ങനനെ ടാസ്ക് ചെയ്തിട്ട്. നമ്മള് അങ്ങോട്ട് പത്ത് മിനിറ്റ് എളുപ്പം ആ സംസാരങ്ങളെ അടുപ്പിച്ചടുപ്പിച്ച് അവര അതനുസരിച്ചായിരിക്കും പേയ്‌മെന്റ് യും.
എന്തൊക്കാ ആഹ്
പിന്നെ കുഞ്ഞ് എന്തോ എടുക്കുന്നു അംഗൻവാടി ഇല്ലല്ലോ?
ആഹ് പിന്നെക്കാ എന്നിട്ട് മോള് ഇണ്ടാവൂല്ലേ ഇന്ന് ലീവ് ആയിരിക്കല്ലേ?
മോൾ ട്യൂഷൻ എടുക്കുന്നു കുട്ടികൾക്ക് അപ്പൊ അതിനകത്ത്
നിങ്ങൾക്ക് കേക്കുന്നില്ല എനിക്ക് കേക്കുന്നുണ്ട്.
ട്യൂഷൻ
ഹലോ ആഹ് ആഹ്
മോള് കേട്ടോ
ആഹ്
കേൾക്കാൻ പറ്റത്തില്ല പറ വർത്തമാനം കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വളിൽ ഇറങ്ങിയില്ല ആഹ് ഉം കുഞ്ഞ് വീട്ടിലുണ്ടോ ഇന്ന്.
കുഞ്ഞു ഇന്ന് വീട്ടിലുണ്ടോ? ആഹ് പൊടി കുഞ്ഞ്. ആഹ് ഇന്ന് പോവണ്ടല്ലോ ഉം ഒന്ന് പോയടല്ലോ കുഞ്ഞ്ന്. പിന്നെ
ഓനെ ടി വി കാണണ തെരക്കിലാ
ആഹ കുഞ് ടിവി കാണു അല്ല മൊബൈല് കൊടുക്കുവോ കുഞ്ഞിന്റെ കയ്യില്.
കൊടുക്കുവോ കൊടു കൊക്കല്ല പിടിച്ചു വാങ്ങോ കൊടുക്കല്ല പിടിച്ചു വാങ്ങല
ആഹ ആഹ പിന്നെ ഇ ബസ്സിലൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ യാത്ര പോവുവോ?
ഇപ്പ പോയിട്ടില്ല ഞാൻ പിന്നെ എന്റെ അടുത്ത് വണ്ടി ഉള്ളതോണ്ട് ഇന്ന അങ്ങനെ അങ്ങനെ അങ്ങട്ട്. ബസ് കേറണ്ട ആവശ്യം വരൽ ഇല്ല.
ആഹ് ആക്റ്റീവ് വേണ്ടോ
അപം അങ്ങനെ ആഹ് ബൈക്ക് ആഹ ബൈക്ക് ഉണ്ട്.
ഏ
ഏ
ആക്റ്റീവാ ഓിക്കുവോ
ആഹ് ഓടിക്കും ഓടിക്കും
അതുകൊണ്ട് കാര്യമായിന്ന് പറ ഓക്ക് ക്കൊന്നും അറയി ത്തില്ല ഓടിക്കാന് അതുകോണ്ട് നല്ല ബുദ്ധിമുട്ട് ശരിക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എവിടെല്ലോ ജംഗ്ഷനിൽ പോണെ ച്ചി കിലോമീറ്ററോളം പോകും
ആഹ് അതാണ് ആ അതാണ് ഞങ്ങൾക്ക് അങ്ങനെ കൊറച്ചാണ്ട് പോണം ഉം
ഏ
ഞങ്ങക്കും അങ്ങനെ തന്നെയാണ് കുറച്ച് ദൂരാണ് മെയിൻ റോട്ടുമ്മക്ക് എത്തണമെങ്കില്
ഉ മോള് മോളെ പഠിപ്പിക്കും മോക്ക് ആക്റ്റീവ് ഉണ്ടേ മോളങ് ഓടിച്ചേെനെ പക്ഷെ മേടിച്ചിട്ടില്ല ഇനി മേടിക്കണം ഹസ് ഹസ്ബൻ്റ് ശരിയായിട്ട് എണീപ്പിക്കണം ബൈക്ക് ഇപ്പ്‌ണ്ട്
അ ആഹ
നമ്മള് നടക്കണം ഇവിടുന്ന് ജംഗ്ഷനിൽ പോണങ്കിൽ നല്ലൊരു നടപ്പുണ്ട് ഏറെ ദൂരം നട ഉം ബസ് കേറാന് അതാ പാ അത് കെറി പോവാ ര് മെയിൻ റോഡിലൊക്കെ പേടിയാ പോകുന്നത്
ഏഹെ ഞാനന്നെ ലൈസൻസൊക്കെ എടുത്തിട്ട് ഞാപ്പൊ കൊറച്ച് കാലായി ഓട്ടൽ തൊടങ്ങീട്ട് ഒരു കൊല്ലം പോരായി
അല്ല കൈ തെളിഞ്ഞാൽ പിന്നെ സാരമില്ല നമ്മൾഅറ ക്കാതിരുന്നാൽ മതി ഫ്ര നമ്മൾ അറച്ചു നിർത്താനൊക്കെ ഇരുന്ന ധൈര്യം വേണം പിന്നെ മറ്റെ ശ്രദ്ധകൾ ശ്രദ്ധയില് പോവാതെ അത് അങ്ങനെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ അറിയാെങ്കിൽ പിന്നെ കൊഴപ്പല്ല ന്നലതാ. കാല്ല് പിടിക്കണ്ടല്ലോ
ആഹ്
കുട്ടി എടുക്കുക പോവാ ങ്ങനെ നം
ഉം ഉം ആഹ് ആഹ്
നടന്ന പോന്ന? ഇതാവു ന്നെ വിഷമ അപ്പൊ ആ ആ അയ്ല്ആള് ഇല്ലല്ലോ
ആഹ് ആഹ് എന്നാ ശരി.
ഉം ശെരി ശെരി ശെരി ഉം താങ്ക്യൂ കേട്ടോ
ഇൽ ആഹ്
ആ